ആഹ് കേൾക്കുണ്ടോ ആഹ് ആഹ് മഴയാണ് അയിതിനോടാണ്
എന്ത് മഴ റ ഇന്ന് രാവിലെ തൊട ആഹ് ഇന്ന് രാവി വിലെ എണീറ്റ മുതല് തുടങ്ങിയ മഴയ
ന്ന് മയന്റെ ദിവസ തോന്ന്ണ്
നല്ല മഴയ ഇപ്പ നൽ നല്ല അടിപൊളി മഴപ്പടു കഴിഞ് ചോർ എൻ ചോർന്നീല്ല ആ ശക്തി അടുവി ആ ശക്തി അങ്ങട്ട വിട്ടേണെന്നേ ഉള്ളൂ ന്ന അതുകൊണ്ട് ഇപ്പൊ അവന്റെ ഉള്ളള് കിടന്നുറങ്ങാണെങ്കി കുഴ
ആ പുറത്തിറങ്ങാനാവൂല അതാണ് മുറ്റ അടിച്ചാരി ഇല്ല തിരുമ്പിയില്ല ഉം ആ അതിനാപ്പൊ മടി
അതാണ് പിന്നെ എക്ക് വേറെ കാര്യായിട്ടോ പ പണി നടന്നോണ്ടിരിക്കണേനോട് ഏ അഴിച്ചവാരി തുടുക്കണ്ട മ ഏ മിറ്റടിക്കണ്ടാ
ഒന്ന് പണിക്കാരണ്ടോ ഞറാഴ്ചാല കേട്ടെ ആ ആ എ എടക്ക
ഡൈനിങ്ങും ഏ രണ്ട് റൂമും കഴിഞ്ഞ്
കൊഴിച്ച കൊടുക്കണ്ട അവലക്ക്
അള്ള ഒക്കെ മറ്റത്തുണ്ട പോയിട്ടുടി സീറ്റിന്റെ ഒട്ടില് ഫുള്ള് ഒഞ്ഞിപ്പ അതാൻ പറയാ എങ്ങനെങ്കിലും പെയിന്റും കൂടി അടിക്കേണ്ടി നിന്നാ പിന്നീട് വൃത്തിയായി പെയിന്റടി ആ അപ്പം ആ കൂട്ടത്തില് അയിനിപ്പം മുന്നേ നടക്കണ അപ്പ ഇല്ലാത്ത
അതാണ് പോയി എന്തോ ഒരു വിലയാപ്പൊ പൈപ്പിനൊക്കെ ഒന്ന് വാങ്ങൂല
ടൈൽസിന് തന്നെ നല്ല റേറ്റാ ആദ്യം ഈ ഗ്യാ ഇപ്പൊ ഇതായില്ലേ ഈ ഉം യുദ്ധം വരുന്നില്ലേ ആ അതുകൊണ്ട് ടൈൽസിന് നല്ല പൈസ കൂടിക്കണ് ഇപ്പൊ ഞങ്ങൾ എടുത്തത് കാരണം എന്താ വച്ചാല് പഴയ സ്റ്റോ സ്റ്റോക്ക് കൊണ്ടോയി വെച്ചയിൽ ആദ്യം കൊണ്ടോയിവച്ച അതിന് മുന്ന് ഇറക്കിയ സ്റ്റോക്ക് ക്കിൽ ഉള്ളേല് ഒരു മോഡൽ എടുത്ത് ഇങ്ങോട്ട പോന്ന് നമ്മക്ക് ഇപ്പൊ വലിയ മുന്തിയ ഒന്നും ഇല്ലേലും വേണ്ടില്ലാ
ആ
ക്കി അയച്ചാ മതിയല്ലോ
ആ ആ
ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് പക്ഷെ ഇപ്പ ഇപ്പ വരുന്നെ വേറെ വേറെ മോഡലുകൾ ഒരുപാടുണ്ട് അന്ന് ഞമ്മളത്ര പോരൂല അതൊക്കെ എടുത്താ പിന്നെ കട ആ കടത്തുമ്മ ക ടാവും അപ്പൊ പിന്നെ അതൊക്കെ മതി വിചാരിച്ചു അങ്ങനെ പിന്നെ
ഓരോ മോഡല് നോക്കുമ്പോ അമ്മ കഴിഞ്ഞ
അല്ല ഇനിയിപ്പോ ആ മോഡൽ ഇപ്പം നമ്മള് എടുത്തു വിചാരിച്ചാൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോ അതു പോകും അത് പോയിട്ട് ഇപ്പ വേറെ വരും ഞമ്മളൊക്കെ വീട് ഉണ്ടാക്കുന്ന ടൈമില് വീട് പറഞ്ഞിട്ട് വെച്ചാല് അടുക്കള വർക്ക് ഏരിയ സ്റ്റോർ റൂമ് രണ്ട് റൂമ് ഡൈനിങ് കൊലായി അങ്ങനത്തെ ഒരു പൊരയിനി ഇപ്പളോ ഇപ്പം എന്തൊക്കെ മോഡലായി പോയി
ഇപ്പൊ റൂമല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട്
ആ റൂമല്ല റൂം അതേപോലെ തന്നെ രണ്ടെണ്ണം സെയിമാ അത് രണ്ട് റൂം തന്നെ എല്ലാരും ഉണ്ടാക്കുള്ളൂ പക്ഷെ അതിലേക്ക് ഡൈനിങ്ങ് ലിവിംഗ് കിച്ചണ് വേറെ നിസ്കാര റൂമ് വേറെ അങ്ങനെ പല ഐറ്റംസോ അപ്പൊ അയിനനുസരിച്ച് ഇപ്പൊ പൊര പൊളിച്ച് നന്നാക്കാൻ നമ്മള് ചെയ്യോ
ആവുന്നില്ല ഓ ഓരോരുത്തരത്ത് കണ്ടിട്ട് നമ്മള്
ഏ അതപ്പൊ ഞാന് എന്ത് അപ്പൊ അതേ മാതിരി ഞാന് എന്റെ മാപ്പിളേനോട് പറഞ്ഞ ഞ്ഞ് അമ്മക്കിപ്പം തൽക്കാലം കിട്ടണ അത് മതി
അല്ല അതെല്ലാമെങ്ങനേം കഴിഞ്ഞിട്ടിയാല്
അപ്പ പിന്നെ അടുത്തങ്ങോട് പോകുന്ന
കൊറച്ചെന്താ കടാച്ചാ വീട്ടാന്ന് വിചാരിക്കാം ഇത് തോന നമ്മള് എടു
ആ അതാണ് പ്രശ്നം ഇതന്നെ കടാടി ഇതന്നെ കടാവും
ഇതെത്രായിപ്പോ ത
ടൈൽസിന് സ്വന്തായിട്ട് ടൈൽസും അതിന്റെ പശയും സ്വന്ത ക്ക് അറുപത്തി എട്ടായിരം റുപ്പിയയായി
ആണ
ഉം അറുപത്തെട്ടായിരം റുപ്പിയ അതിനാവും പണിക്കൂലി ഇനിയിപ്പോ എടുത്തു നോക്കിയാൽ അറിയാം ഒരയിമ്പത് റുപ്പിയ ഒക്കെ പണിക്കൂലിയും വരും
അത് ശരി എത്ര ഒരു ദിവസം കൂലി
രണ്ടേ അറുനൂറ്
എത്ര ആളാ അയ് ശരി രണ്ടാ പണിക്കൂലി ഒന്നും അത്ര
ആ പണിക്കൂലിയെല്ലാം അത്ര വേണം
രാവിലെട്ട് പതിനാല് വരെ ഉണ്ടോ ആ വൈകുന്നേരം വരെണ്ട ഉള്ള പണിക്കാരാ ആഹ
രാവിലെ തുൊടങ്ങീട്ട് പിന്നെ രണ്ട് അല്ല മൂന്ന മണി വരെ
ഏഴ് മണിക്ക് വരാതി
ആ ഏഴ മണിക്ക് വരൂ മൂന്ന മണി വരെ കഴിഞ്ഞ ഓലടി പോ
ഉം
അപ്പൊ പറഞ്ഞിട്ട് കാര്യില്ല നമ്മള് ആണുങ്ങളൊക്കെ പോരോ വീട്ടിൽ പോയിട്ട് അങ്ങനെ പണിയെടുത്ത് പോയിരുന്നലല്ലേ
പിന്നെ പൈസ കൊറവാ തോന്ന അയല്ലപ്പ എല്ലാരും ഇ പോ
അതന്നെയാണ് അപ്പൊ ഇവിടെ അതിന് പണിയെടുത്താ കൂലി കൊടുക്ക അത് ഭയങ്കരാ
ആഹ
അത് പറ ഓരോ പണിക്കും ഓരോരോ കഷ്ടപ്പാട്
ആഹ് ആഹ് അതന്നെ അതിനനുസരിച്ച് ഇവരി ഇപ്പൊ വൈകുന്നേരം കൂലി കിട്ടല്ലോന്നുള്ള കാണ ണെടുക്കൊ നാളെ തരാന്ന ഓരോ മുഖ എങ്ങനെ ഉണ്ടാവോന്ന്ാല ചോക്കാ മനസ്സില്
ഏഹ ഞമ്മളിപ്പ നമ്മളന്നെ ഇപ്പ വിചാരിക്കും വൈകുന്നേം ഒരുല പണിഴിഞ്ഞഞ് അന്ന് പൈ കിട്ട് നമ്മക്ക്
ആഹ അതന്നെ അന്നാന്ന് ചെിലവ് കഴ ാണെങ്കിൽ പിന്നെ പറയും വേണം
ആ നമ്മളതോക്കെപ്പ അങ്ങനെന്നല്ലേ
ആഹ അതന്നെ അപ്പൊ പിന്നെ ഒരു ദിവസം ഇതായാ പിന്നെ ആ ദിവസത്തെ അവിടെൈ പോവല്ലേ
ഏതാ ഇനിയിപ്പോ എത്ര ദിവസത്തെ പണിണ്ടാവുന്ന ഒരു പത്ത് ദിവസത്തെ പണി നമ്മള് കണക്കൂട്ടിയണ
ആ മത്തത്തില
ആഹ മൊത്തത്തില്
ഉ
അടുക്കളന്റെ റേക്ക ഉണ്ട് ഗ്രാനൈറ്റ് ആക്ക ഉണ്ട് ആക്ക അങ്ങോ് പൊളിച്ചാന അടുക്കളന്റെം ബർക്കേരിയന്റെ
ആഹ
സമരവും ക ഇതുണ്ട് വർക്കേരിയന്റെ റാക്ക് ഗ്രാനൈറ്റും ആക്കുണ്ട് ഗ്രാനേറ്റിന് ഭയങ്കര വില രണ്ട് പീസ ഏ ഓ ആടെ ട്ടീ കൊണ്ട് പൊളിച്ചാള് ഏതാലും ഇപ്പ എടുക്കുമ്പോ ഒന്നായിട്ട താ അയച്ചിട്ട് ഇനി ഇപ്പോ മാറ്റാൻ കഴിയൂലല്ലോ
ആഹ ആഹ് ആയി
സമരംനിക്ക് എന്താലും ഒട്ടിക്കണം അപ്പൊ ഗ്രാനൈറ്റ്ല്ലേ കഴഞ്ഞഞ് അ അൈല കഴഞ്ഞഞ് അന്നൊക്കെങ്ങനെ കഴിഞ്ഞല്ലോ
ആഹ ആഹ
ചളച്ചി അന്റെറെ പിന്നെ പൊറപ്പണിയൊക്കെ കഴിഞ്ഞല്ലേ
ഓ ആഹ് അടീൽട്ടാ പണിയോള്ളൂുവ
ബാക്കിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞല്ലേ
ഓ
അടിഞ്ഞഞ് കല്യാണ ആുമ്പ അടി എന്താ അടിിയപ്പൊ
അടി ചീറ്റിട്ടാ അപ്പൊ ഒട്ടി പോഞ്ഞ എോട്ട് വല്ലായില്ലേ
ആഹ ഗിട്ടലായിട്ടള്ളൂ കൂടിീട്ട്
ഏ ആഹ് ഇഷ്ടല്ല വീറ്റൊക്ക പൊിഞ്ഞിട്ട് ഞങ്ങ ദേശ്യം കുടിിക്ക വരുമ്പോ എന്ത കേറി വരാ പറയാ മടിയാണ് കാരങ്ങടക്ക് വരുന്ന കൊറവാ സത് ഇപ്പോ പിന്നെ വെറെന്താ പറയാൻ പറ്റൂലല്ലോ അടു മക്കളൊക്കെ കണ്ടാലിന്റെമ്മോ അന്ന് വയറ്റുവാഷ് ചെയ്ത എത്ര കൊല്ലാനായിയറിയോ എല്ലാ നോമ്പിനും ഞാൻ തല്ല്കൂടല നോമ്പാണെങ്കിലും നിങ്ങൾ ചെയ്യോച്ചാ
ഞമ്മക്കൊരു പൂതിയാണ് വീട് വൃത്തിയായി കാണാൻ ഓല് ഓൽക്കാ വിഷയണ്ടാവൂല
ഇതിപ്പോ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂല അതാ ആഹ എന്നിട്ട് അമായിമ്മ ഓലത്തോക്കെ ടൈലൊക്കെ നല്ല ഉഷാറാക്കിന്ന് എന്നിട്ട് ഇവിടെത്തിയിട്ട് ഇവിടെന്ന് വൃത്തിയില്ല ഇവിടെ ഞാൻ നല്ല ചീത്തപറിഞ്ഞി ഇന്നലെ ഏ എപ്പോളാണ് ഒക്കെ നന്നാക്കി ഇവിടെ വൃത്തില്ലാന്ന് നിങ്ങളെ പോരാത്രാണ് പറഞ്ഞ് ഞാന്‍ ആണുങ്ങളെ കോണാണ് പെണ്ണുങ്ങൾക്ക് എതായാലും ഇതിന്‌ കഴില്ലലോ
അയില്ല നമ്മക്ക് കഴിയൂല ഓര് ചിന്തിക്കണം
ആഹ് അത് വേണം ഞാൻ പറഞ്ഞ്‌ പെൺകുട്ടികൊക്കെ വലുതകുകയാണ് ഒക്കെ നമ്മള് കണ്ടെത്തണം. പറഞ്ഞിണ്
ആഹ പൈസ ഏ പറയ് ഞാനൊക്കെ ഇങ്ങനെ പറയ്ലന്നെല്ലോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്
അത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടിരുന്ന് അതൊരു ഇടങ്ങാറാണ്
ആഹ പറയുമ്പോ നമ്മുക്കൊരു സമാധാനാ
ആഹ കേക്കാനൊരാൾണ്ടായാലും കുഴപ്പാ കുറി ഇണ്ടേയിനി ഇപ്പം അത് ആയിരത്തിന്റെരു കുറിണ്ടായിരുന്നു അത് ഇപ്പോ രണ്ടാസം കൂടിയേയള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്
ആ അത് വാങ്ങി പോയിണ്ടാവൂലേ
അതെ കിട്ടീണ് രണ്ടെണ്ണംട്ടെ ഉള്ളൂ അത് കഴിഞ്ഞ അവൻ കുറി നിർത്താണെന്ന് അറിഞ്ഞ്
അനക്ക് ഫസീലന്റെപേരോ ഇല്ല ഞങ്ങളെവിടെ തുടങ്ങ ഞങ്ങളെവിടെ പിന്നെ ആഴ്ചക്ക് ആയിരത്തിന്റെ കുറി അങ്ങനെ ഇൻക്ക് ഓരോ കുറിയിണ്ട് ഞാന്‍ ഫസീലിന്റെപ്പറങ്ങനെ കുറി കൂടലാ
ആയിരം ഒന്നും കഴില്ല ആഴ്ച കഴി ല്ല അതിപ്പോ മാസത്തിന് ആയിരം ആഴച തന്നെ
വലിയാല്ലേ
അവിടെ എത്തിച്ചന്നെള്ളൂ പിന്നെ എന്റെടെത്ത് ഞാൻ കൊടുക്കൂല്ലെങ്കില് അത് തരൂ അങ്ങനക്കായിട്ട് അങ്ങനെ കയ്യാണ് ആ ആയിരത്തിനോട് ഒന്നും ഉണ്ടാവൂല ഒരു പതിനായിം രുപ കൃട്ടിയ പേടത്താനാണ്
പസി അത് നേരാ പതിനായിരം ഒന്നും കിട്ടിയൽ എട ക്കെല്ല ചെലവിന് നല്ല സംഖ്യ വണ്ടെ ഇപ്പോ എന്താ വെളിച്ചെണ്ണക്കൊക്കെ പിന്നെ ഒരു വെളിച്ചണ്ണ കിട്ടണെ ഒരു ലിറ്റർ വെിളിച്ചെണ്ടെങ്കിൽ ഒരാഴ്ച തികയൂല
ആഹ് അഹന്നെ
എല്ലത്തിനും വെലെ സാൻത്തിന്
വെളിച്ചെണ്ണ പിന്നെ ഇവിടെ അങ്ങനെ അങ്ങ് തെങ്ങുള്ളതിനെ ക്കൊണ്ട് അങ്ങനെ വെയിലത്ത് അങ്ങനെ ആട്ടിച്ചു ഇല്ല വെളിച്ചെണ്ണ ഇപ്പം വല്ലാതെ വാങ്ങല്ല ഇന്നാലും കഴിയുമ്പോ ആട്ട് വാങ്ങും കയ്യൂല ല്ലോ
ഉമ് ഞാൻ പി ഇതിപ്പോ കട ആക്കി ഫസീല അടുത്ത കുറി തുടങ്ങുന്നുണ്ട് അതിലേക്കുള്ള കട ആക്കിച്ചെ
ആഹ് ഓൾത എത്രയാ രണ്ടായിരോ മാസ്ത്തില്‍
ഓൾതെ അയ്യായിരം ഇപ്രാശ്യം ആഹ് ഇനി അയിന്റെ പകുതിക്ക് വേണേ പകുതിക്കും കൂടാ ഒമ്പത് ഒമ്പതെ രണ്ടായിണ്
ആഹ് ഇന്നാ ശരി
പിന്നെ പകുതിക്ക് വേണേ പകുതിക്കും കൂടാ
രണ്ടേ അഞ്ഞൂറാണ്.
രണ്ടെ അഞ്ഞൂറാണ് ഉമ്
പിന്നെപ്പോ വേറെന്ത് ത്താ താന്റെ കാക്ക പണിണ്ടപ്പൊ
ഓഹ് ഇപ്പം പണിയിണ്ട്
ആഹ് കോൺടാക്ട് വർക്ക് ഒന്നു ല്ല ഇപ്പ ആരോപ്പരൊക്ക പോല ഓൽക്ക് പ്ലാൻ പറഞ് കൊടുക്കാന്
ആഹ് അല്ല മഴത്ത് കൊഴപ്പൊന്നുല്ലെകു ല്ലെ മഴ ആയേനെ കൊണ്ട്
പ്രശ്നം ഇല്ല അയ്ൻ മോൾ കേർണത് പണിയെടുക്കാനാണല്ലോ കയ്യാത്തെ ഉമ് അങ്ങനോക്കെ ചെയ്യും കട്ട നാപ്പ നാപ്പത്തി ആറ് മിനിറ്റ് ആയടി ഒമ്പത് നാപ്പത്തി ഒമ്പായി കട്ടാ
ഇരുവ പത്തിനല്ലേ ജ് വിൽച്ചേ.
ആഹ് അല്ലെ അപ്പം മുതല് സെക്കൻ് തൊടങ്ങ്ണ്ടല്ലോ കറക്റ്റാ കാണിക്ക്ണെ.
ഇജെല്ല പ പയ്നൊന്നോ പത്ത്നല്ലേ വിൾച്ചേ